ഹലോ എടാ കേക്കാമോ
ഹലോ ആഹ് കേൾക്കുന്നു കേൾക്കുന്നു നെറ്റൊന്നും ഇല്ലലാഗ ആയിരുന്നു അതാ ഇന്ന് ഇങ്ങനെ വിളിച്ചത് അല്ലീ
ഉ അല്ലേ ഒന്ന് ഫ്രീ ആയിരുന്നു നീ എപ്പഴും ബിസി ആണല്ലോ ഇങ്ങനെ എങ്ങനെയ സമയം കിട്ടിയത്
ഇന്ന് ഓഫീസിൽ വർക്ക് കുറവായിരുന്നു വീട്ടിലെത്തി ഒന്ന് കിടന്നിട്ട് ഇപ്പോഴാണ് എഴുന്നേറ്റത് നീ
ഞാൻ ഫുൾ ഡേ വീട്ടിലായിരുന്നു ഒന്നും ചെയ്യാൻ തോന്നിയില്ല മൊബൈൽ എടുത്താൽ ബോറ് വെച്ചാൽ ബോറ്
അതെന്താ പെട്ടന്ന് ഇങ്ങനെ മൂട്
അറിയില്ല ആഹ സംടൈംസ് ലൈഫ് ഒക്കെ ഇങ്ങനെയ തോന്നുന്നത് ഒന്നും പ്രോഗ്രസ് ഇല്ലെന്ന പോലെ
അത് നമുക്കെല്ലാം വരാറുള്ള ഫേസാണ് നീ ഒന്ന് പുറത്തേക്ക് പോയിട്ട് വരണം
പോകണമെന്ന് തോന്നും തോന്നുന്നു പക്ഷെ ഒറ്റക്ക് പോകാൻ മനസ്സില്ല
ഒറ്റക്ക്പോകുന്നത് ഫസ്റ്റ് ടൈം മാത്രമേ ഓടായി തോന്നൂ പിന്നെ നന്നായിരിക്കും
നീ പോയിട്ടുണ്ടോ ഒറ്റക്ക്
പോയിട്ടുണ്ട് ഒരിക്കൽ ഫുൾ ഡേ ബീച്ചിൽ പോയിരുന്നു പിന്നെ ഫോൺ പോലും ഉപയോഗിച്ചില്ല
അതെങ്ങനെ ഇര്ന്ന്
ആദ്യത്തെ ഒരു മണിക്കൂർ ഓക്ക്വേർഡ്. പിന്നെ സ്ലോലി മൈൻഡ് കാമായി വളരെ പീസ്ഫുൾ ആയിരുന്നു.
ആഹ്. ട്രൈ ചെയ്യാമോ എന്ന് ആലോചിക്കാം.
ട്രൈ ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ സെയിം ലൂപ്പിൽ കുടുങ്ങും.
അതെ ശരിയാണ് നീ ജിം പോകു പോകുന്നുണ്ടോ ഇപ്പോ?
പോയിരുന്നു പക്ഷേ ലാസ്റ്റ് വീക്ക് മുതൽ സ്കിപ്പ് ചെയ്യൂ.
ഉം എന്തിനാ?
മടി, സത്യം പറഞ്ഞാ മോട്ടിവേഷൻ പോയി.
അത് ഡേഞ്ചറസാണ്. വൺസ് ബ്രേക്ക് എടുത്താൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്
അറിയാം അതുകൊണ്ട് നാളെ മുതൽ വീണ്ടും പോകാൻ പ്ലാൻ
പ്ലാൻ മാത്രം ആക്കരുത് ആക്ഷൻ വേണം
അയ്യോ മോട്ടിവേഷണൽ സ്പീക്കറായി മാറിയോ നി.
അല്ലേയ് എക്സ്പീരിയൻസ് കൊണ്ടാണ് പറയുന്നത്
അ ഹ ഹ ഹ ഹാ ശരി ശരി നാളെ പോയോ എന്ന് ഞാൻ ചോദിക്കും
ശരി നീയും എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം എക്സസൈസ് ഇല്ലെങ്കിൽ വാക്കിംഗ് എങ്കിലും
വാക്കിങ്ങ് ഒക്കെ ആണ് രാവിലെ പോകാമോ എന്ന് വിചാരിക്കുന്നു
രാവിലെ പോകുന്നത് ബെസ്റ്റ് ഫ്രഷ് എയർ മൈൻഡ് ക്ലിയർ
നീ രാവിലെ എഴുന്നേക്കോ?
അത് വേറെ കഥയാണ്
അപ്പോൾ നീ പറയുന്നത് ഫോളോ ചെയ്യാൻ എനിക്ക് എന്താ കോൺഫിഡൻസ്
അഹാ പറയുന്നത് ഈസിയാണ് ചെയ്യുന്നതാണ് ഹാർഡ്
എക്സാക്ട്ലി
ഇല്ലേ ഇന്നലെ ഒരു മൂവി കണ്ടോ
കണ്ടു ഒന്ന് റാൻഡമായി ഓപ്പൺ ചെയ്തതായിരുന്നു
എങ്ങനെ ആയിരുന്നു
ആവറേജ് ഹാഫ് വേ വരെ ഓക്കെ പിന്നെ ബോർ
അതാണ് ഇന്നത്തെ മൂവിസ് പലതും ഹായ്പ്പ് മാത്രം കണ്ടന്റ് കുറവ്
ത്രു പഴയ സിനിമകൾ കാണാൻ തോന്നുന്നു ഇപ്പോൾ
അതെ റീപ്ലേ വാല്യൂ ഉണ്ടായിരുന്നു അവർക്ക്
നിനക്ക് ഫേവറേറ്റ് മൂവി ഏതാണ്
ചേഞ്ച് ആകാറുണ്ട് മൂഡ് അനുസരിച്ച്
സെയിം ഒരേ ആൻസൻസ് പറയാൻ പറ്റില്ല
മ്യൂസിക് കേൾക്കുന്നുണ്ടൊ ഇപ്പോൾ
അതെ മോസ്റ്റ്ലി സാഡ് സോങ്ങ്സ്
അത് അവോയ്ഡ് ചെയ്യണം മോഡ് ആൾറെഡി ലോ ആണെങ്കിൽ അത് പോഴ്സാകും
പക്ഷേ സംഹവ് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്
റിലേറ്റ് ചെയ്യാം പക്ഷേ അതിൽ സ്റ്റക്ക് ആകരുത്
നല്ല പോയിൻ്റ്
പോസിറ്റീവ് സോങ്സ് ട്രൈ ചെയ്യ്
എനിക്ക് കൊറച്ച് സോങ് റെക്കമെന്റ് ചെയ്യ്
ലെറ്റർ അയക്കാം ഇപ്പോഴും മൈന്റിലൊന്നും വരുന്നില്ല
ശരി ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാ സീരിയസ് ആയിട്ട് ചോദിക്കുവ
കേട്ടില്ല കേട്ടില്ല ഒന്നൂടെ പറ
ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാന്ന്
ഓണസ്റ്റ്ലി ക്ലാരിറ്റി ഇല്ല
സെയിം ഹിയർ ബട്ട് സംതിങ്ങ് ചെയ്യണം
ഓഫ്‌ യ്യ അതെ ടൈം പോകുന്നുണ്ട്
അതുകൊണ്ട് ചെറിയ ഗോൾസ് സെറ്റ് ആക്കണം
ലൈക്ക്
ഡെയിലി റൊട്ടീൻ വീക്ക്ലി ടാർഗറ്റ് ഭാവി ഇമ്പ്രൂവ്മെൻസ്
ആ ഇസ്റ്റൻസി ആണ് പ്രോബ്ലം ശ്
ഡിസിപ്ലിൻ ബിൽടെയ്യണം
ബിസി ആ ഈ പറയുന്നേ
ആർഡ് ആണ് പക്ഷേ ഇംപോസിബിള് അല്ല
ആഹ് നീ ഇപ്പൊ വളരെ മെച്യൂർ ആയി സംസാരിക്കുന്നു
എക്സ്പീരിയൻസ്
എന്താ സഡൻലി ഇങ്ങനെ ഫിലോസഫിക്കൽ
ഇന്നൊന്ന് ഡീപ്പായി തിങ്ക് ചെയ്തു
എന്ത് വിഷയം
ലൈഫ് ഓവറാൾ
ഡേഞ്ചറസ് സോൺ ആണ് അത്
അത് ഓവർ തിങ്കിങ് തുടരും തുടങ്ങും
അത് കണ്ട്രോൾ ചെയ്യാൻ എങ്ങനെയാ
ബിസിയായിരിക്കണം മൈൻഡ് ഐഡിയൽ ആണെങ്കിൽ ടോഡ്സ് ഓവർ ഓവർടേക്ക് ചെയ്യും
ട്രൂ ഞാൻ ബിസി അല്ലാത്തപ്പോളാണ് വേസ്റ്റ്
അതിനാൽ റുട്ടീൻസ് ഇമ്പോർട്ടറ്റാണ്
ഞാൻ ട്രൈ ചെയ്യും
ഗുഡ് ആഹ് ബട്ട്‌
പൈതലേ നീ ലാസ്റ്റ് പറഞ്ഞ പ്രൊജക്ട് എന്തായി
പ്രോഗ്രസ്സ് ലോ ആണ് എന്തിനാ
ഉം ഫോക്കസ് ഇല്ല
എന്റെയും സെയിം ഇഷ്യൂ
അതെ ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല
നമ്മൾ ഒരുമിച്ച് അക്കൗണ്ടബിലിറ്റി പാർട്ണർ ആകാമോ
അതെന്താ
ഡെയിലി ഗോൾസിഷ് ഷെയർ ചെയ്യാം നൈറ്റ് ചെക്ക് ചെയ്യാം
ഐഡിയ ഗുഡ് ആണ്
എന്നാ ട്രൈ ചെയ്യാമോ
ട്രൈ ചെയാം
ഓക്കെ ഡീൽ
ഇപ്പോൾ സമയം എത്രായി
ഏകദേശം ഒരു മണിക്കൂറായി
ഉം ആഹ് എങ്കിൽ ശരി
അത് ടൈം ഫാസ്റ്റായി പോയി
എങ്കിലും ശരി പിന്നെ വിളിക്കാം
ശരി എന്നാ
ഓക്കെ